ഹലോ, കേക്ക ഓ കേക്കാടി
ആ പറഞ്ഞോ.
എനി കൺഗ്രാച്ചുലേഷൻസ് അത് പറയാൻ മറന്നു പോയി ഞാൻ
ഓഹ് താങ്ക് യു താങ്ക് യു
ഇത് നിന്റെ അതിന്റെ പടം ഇല്ലേടി ആ പോസ്റ്ററിന്റെ
പോസ്റ്ററിന്റെ പടം നമ്മൾ അന്ന് വരച്ചതേ ഒള്ളേഡി അല്ലാതെ അവിടെ പോയി എടുത്തില്ല അല്ലാതെ കുറേ ചേട്ടന്മാരൊക്കെ എടുത്തായിരുന്നു എടുക്കാൻ പറ്റും കോളേജിലുള്ള വേറെ ചേച്ചിമാരൊക്കെ എടുത്ത് പത്താം തോന്നുന്നു പശേ ഇണ്ടേനി ഞാൻ എടുത്തില്ല
ഗുഡ് ഗേൾ
താങ്ക് യു
ഉം
ഭയങ്കര ഭയങ്കര എന്താ ഭയങ്കര പാടായിരുന്നു രണ്ട് മണിക്കൂറേ ഉണ്ടായിര്ന്നുള്ളൂ മൂന്ന് മണി ക്കൂർ ഉള്ളെ രണ്ട് മണിക്കൂറാക്കി അത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നെടി മത്സരം പക്ഷെ ഈ പ്രാവശ്യം അത് രണ്ട് മണിക്കൂറും ആക്കി രണ്ടു പേരും ആക്കി
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പേരായിുന്നല്ലേ
ഓ മൂന്ന് പേര് ഈ പ്രാവശ്യം രണ്ടു പേരാക്കി.
മണിക്കുറ് വ
ഉം ഈ പ്രയിശ്യം ര രണ്ട് പേരും രണ്ട് മണിക്കൂറ് എന്നിട്ട് ഇവര് ബെഞ്ചൊന്നും തന്നില്ലാട്ടാ നമുക്ക് നമ്മ തറയില് മറ്റേ കൊറേ എന്തുവാ പേപ്പറും വിരിച്ച് ന്യൂസ് പേപ്പർ വിരിച്ച് തറയിലിരുന്ന് അങ്ങോട്ട് മറിയുന്നു ഇങ്ങോട്ട് മറിഞ്ഞ് അങ്ങോ തട്ടി ഇങ്ങോട്ടൊക്കെ തട്ടി മുട്ടിയൊക്കെയാണ് വരച്ചെ അതിന്റെ ഇടക്ക് വെള്ളം വീഴന്ന് പെയിന്റ് മറിയന്ന് അതു ഞാനാണെങ്കി വെള്ള പാന്റും അല്ലല്ല പോസ്റ്റർ പെയിന്റ് അതിന് പോസ്റ്റർ പെയിന്റ് ഉപയോഗിക്കാവുള്ളൂ
ഓ ഓ
പോസ്റ്റർ പെയിൻ ഉണ്ടല്ലോ അത് മാത്ര ഉപയോഗിക്കുള്ളൂ മറ്റേ ആക്രിലിക് പെയിന്റ് ഒന്നും യൂസ് ക്രിലിക് പെയിന്റൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ആക്രിലിക് ആക്രിലിക് ഒക്കെ യൂസ് ചെയ്തൽ അത് ഡിസ്ക്വാളിഫൈഡ് ആകും
ഓ
അത് ഭയങ്കര ഗ്ലേസിംഗു ആണ് അപ്പൊ പെട്ടെന്ന് കണ്ടപിടിക്കാനും പറ്റും അതോണ്ട് അതൊന്നും ഉപയോഗിച്ചൂടാ അങ്ങനെ തറയിരുന്ന് അങ്ങോട്ടും ഇരുണ്ട് ഇങ്ങോട്ട ഇരുണ്ട് എന്റെ പാന്റ് വെള്ളയും കൂടി ആണ്ട് എന്റെ വെള്ള പാന്റ് മഞ്ഞേ പച്ചേം നീലേം മഴവില്ലായിരുന്നു മഴവില്ല് എല്ലാ പെയിന്റും എന്റെ പാന്റി വീണ്
നീ രക് സെ കണ്ടയാണല്ലേ മറ്റേ ഡ്രസ്സ് ഇട്ടൊണ്ട് പോയാ മറ്റേ ഷൊ സ്ലീവ് ലസ്സ്
ഓ ഫസ്റ്റ് ഞാൻ വേറൊരു വൈറ്റ് ആണിട്ടോണ്ട് പോയെ അത് മൊത്തം പെയിൻ റ്റായി അത് നീ എന്തോ ചെയ്യാന്തോ
കൊറെ കൊറേ ടീമൊണ്ടായിര്ന്ന്. പോസ്റ്ററ്. നമക്ക് മറ്റേ പല പല ടോപ്പിക് അല്ലേ ഞാൻ സൈക്യാട്രിയാര്ന്ന് അതുപോലാ വേണിയ മാഷിലിയക്ക മറ്റേ പീരിയാഡ്രിക്സ് ആയ്ര്ന്ന് ചൈൽഡ് അവര്ക്കും അവര്ക്കും പ്രൈസ് ഉണ്ട് നമ്മള് കോളേജിലുള്ള കുറേ പേർക്കും പ്രൈസ് ഒണ്ട് സെക്
ഓഹ് എല്ലാ മിക്കവർ എല്ലാർക്കും ഒണ്ട് നമ്മടാ മറ്റേ അതി രുന്നേല് പോസ്റ്ററിന് എല്ലാർക്കും എന്തെങ്കിലും ഒക്കെ ഒണ്ടന്ന് ഇത് തേ ഫസ്റ്റ് സെക്കൻഡ് തേഡ് എന്തെങ്കിലും ഒന്നെങ്കിലും ഒണ്ട്
ആ കിട്ടാതെ ആരുല്ല എല്ലാർക്കും ഒണ്ട് പ്രൈസ് ഓരോന്ന് ഉണ്ട്
എല്ലാർക്കും ഏതെങ്കി എല്ലതും എല്ലാ ഒണ്ട് അപ്പൊ നീയും ആരുവായിര്ന്ന് ലാസ്സ്
നാസ് ആ നാസിലേ ഞാൻ നാസ്ലെ അത് പക്ഷെ എത്ര നേരെട് ത്തെന്നറിയാവാ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് അത് കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ കഷ്ടപ്പെട്ടു നമ്മള്.
നിങ്ങള് മുമ്പേ പഠിച്ചിട്ടില്ലേ പോകുന്ന പാക്ടീസെയ്ത്
ഓ നേരത്തെ നമ്മള് എന്തോന്ന് എയ്യും വരച്ച് പ്രാക്ടീസ്യെയ്യും വരച്ച് പെയിന്റ് അടിച്ച് ഒരു പ്രാവശ്യം പെയിന്റ്ടിച്ച് നോക്കും ക്കും പിന്നാ വീണ്ടും പെയിന്റ് അടിച്ച് വരച് ച്ചോക്കും അങ്ങനേക്കെയാണ് നമ്മള് പോണത്. കൊറേ പ്രാക്ടീസ് ചെയ്ട്ടൊക്കെയാണ് പോണത്. പക്ഷെ അവിടെ ചെല്ലുമ്പം നമുക്ക് നമ്മള് ഇവിടേന്ന് പറ്ഞ്ഞ ഒരു ഫുൾ ഡേ എടുത്താണ് ഒരു പോസ്റ്റർ ചെയ്യണത്. അവിടേന്ന് പറഞ്ഞാ രണ്ട് മണിക്കൂറിൽ ഈ സാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്.
ഉം നിങ്ങളപ്പ ലാസ്റ്റ് ഡേ ക്കാവുമ്പ രണ്ട് മണിക്കൂർ വെച്ച് നോക്കുവോ ചെയ്ത്
ഞാൻ നോക്കിട്ടില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഓവറോൾ വരയ്ക്കും ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കും. അല്ലാതെ വേറെന്നും ചെയ്യൂലാ ഒന്ന് വരച്ച് പെൻസിലൊണ്ടൊന്ന് റഫ് ആയിട്ടൊന്ന് വരച്ച് നോക്കും പിന്നെ എഴുതാനൊണ്ടല്ലോ അയ്നാത്ത്
അയിനത് എഴുതണവല്ലേ
ഓ ഇവിടത്തെ പോസ്റ്റർന് അതായത് ഇവിടുത്തെ പോസ്റ്റർന് നമ്മള് പൺ മറ്റ് പോസ്റ്ററ് പോലെയല്ലേ സാധാ നമക് സ്കൂൾലക്കെ വരക്കൂലേ അതുപോലല്ല ഇവിടെന്ന് പറഞ്ഞാ നമുക്ക അതിനകത്ത് എഴുതാം കണ്ടന്റ്സ് ഒക്ക നമ്മള് അതിനാത്ത് എഴുതും
ഓ അതിനപ്പ ലെറ്റർ സൈസും കാര്യങ്ങളൊക്കെ കാണുവല്ലേ
പക്ഷെ നമ്മള് പഠിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിൽ ലെറ്റർസൈസ് തന്നെ ദൂരം നിക്കുമ്പോ കാണണം പക്ഷേ നമ്മളെഴുതുന്നേന്നും അങ്ങനെയൊന്നും അല്ല
കുഞ്ഞായിട്ട് ഹെഡിങ് മാത്രം വിസിബിൾ ആയിരിക്കും ദൂരന്ന് ബാക്കി എല്ലാ സാനം എന്തുവാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായ്ട്ടക്കല്ലേ എഴുതാൻ പറ്റൂ ആഹ്. പിന്നെ നമ്മളതിന്റ മെഡിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കും കൂടി ആയോണ്ട്
നീ സ്കീസഫ്രീന അല്ലെ എടുത്ത
അല്ലല്ല നമുക്കൊരു ടോപ്പിക്ക് അതല്ല ടോപ്പിക് അതല്ല ടോപ്പക്ക് വന്നിട്ട് എന്തോന്ന് സ്റ്റിക്മ മെന്റൽ സ്റ്റിക്മ അഡ്രസ്സിംഗ് മെന്റൽ സ്റ്റിക്മ ഇൻ സൊസൈറ്റി അതായിര്ന്ന് ബ്രേക്ക് ദ സൈലൻസ്
ഓ ബ്രേക്ക്
ഓ അതിന് ഞാൻ എത്ര ബുക്ക് റഫറെയ്തെന്ന് അറിയോ ആ കണ്ടന്റ് എടുക്കാൻ
ആ കണ്ടന്റ് അപ്പാ കണ്ടന്റ് എടുത്ത് അതിനാ ബേസ് ചെയ്ട്ട് പടംവരച്ചല്ലേ.
ആഹ് കണ്ടന്റ് ഓ കണ്ടന്റെടുത്ത് അപ്പത് ലൈബ്രറിയിൽ കുത്തിയിരിന്ന് കൊറേ ബുക്ക് റഫറെയ്താണ് അതിന്റെ കണ്ടന്റെല്ലാം കണ്ടുപിടിച്- മാമിന്റെ പിറകെ പോയി ജിൻസി മേമിന്റെ പിറകെ- എല്ലാം മേമിന്റെയും സാറിന്റേക്കെ പിറകെ പോയി കണ്ടൻസൊക്കെ എടുത്തിട്ടാണ് ആ സാനം വരച്ചത്.
ഓ ഓ ഓ ഇനി സ്റ്റേറ്റിൽ പോവാൻ പറ്റൊല്ലോ
സ്റ്റേറ്റിൽ പോവാൻ പറ്റും സ്റ്റേറ്റില് പോകുമ്പോ എന്താവോ എന്തു അത് കൊറച്ച് നല്ലോലെ വരച്ച് പഠിക്കണം
ആഹ് ആഹ് ആഹ് അപ്പൊത്തേക്ക് അത് അത് എപ്പഴായിരിക്കും അടുത്ത മാസോ
അത് മിക്കവാറും നമ്മളെ ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമ് ഇല്ലേ ആ സമയത്തായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അതുപോലെയായിരുന്നു
ഓ അത്ര ലാഗ് അത്ര ലേറ്റ് ആവോടി
അതിപ്പം ഓ ഇനിയിപ്പോ ഒക്ടോബർ ആ സയത്ത് നിനക്ക് ഓർമയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോയിട്ട് തിരിച്ച് വന്നത് ബസിൽ ഒറ്റക്ക് വന്നത്
ആഹ് ഉവ്വ് ഉവ്വ് ഉവ്വ് അന്ന് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാ യില്ലേ അവിടെ
ഓ അവിടെ മൂന്ന് ദിവസമങ്കിലും എടുക്കും അപ്പം ഞാൻ അന്ന് നമുക്ക് സ്റ്റിടി ലീവ് അങ്ങനെെവല്ലോ ആയിരിക്കും ഇപ്പഴും അങ്ങനെ എല്ല ആണെങ്കിൽ പിന്നെ പർഞ്ഞിട്ട് കാര്യല്ല
അതെ ഈ സ്റ്റേറ്റ് എവിടെയാണ് നടക്കുന്നാ
എർണ്ണാകുളം
ഓ മൈ ഗോഡ്
യെസ് എല്ലാരും നല്ല പോലെ പ്രാക്ടീസ് ചെയ്തു സെറ്റ് ആക്കിയാ സ്റ്റേറ്റിന്ന് നമുക്ക് വേറെ ഒരു പൊസിഷനിലോട്ട് കൂടി പോവാ
അല്ല സ്റ്റേറ്റ് വരെ നാഷണൽസ് ഇല്ലന്ന് പറയുന്നു ഇപ്രാവശ്യം
അങ്ങനെ പറഞ്ഞോ
ഓഹ് നാഷണൽസ് രണ്ട് വർഷത്തിൽ ഒരിക്കലേ ഉള്ളന്ന് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്നോണ്ട് ഈ വർഷം ഇല്ല ഇനി അടുത്ത വർഷേ ഒള്ളു
അങ്ങനെയാണോ
അദ്യുയ്ത് പറയുന്നെ കേട്ട് എനിക്ക് അറിഞ്ഞൂടാ
ഓ അപ്പൊ അങ്ങനെയായിരിക്കും
ആ അടി ശെരിയടി അമ്മ വിളിക്കുന്നേ ഇപ്പൊ വിളിക്കാമേ
ആഹ് ഓ